കേക്കുന്നുണ്ടാ ആഹ് കേക്ക കേക്ക ആ ന്തൊക്കെ സുഖായിട്ടിരിക്കുന്നു എന്തൊക്കെയാ അവിടെ എന്തൊക്കെയാ
സുഖാണ് കൊഴപ്പൊന്നുംല്ല്യ മക്കളൊക്കെ സ്കൂളിൽ പോയി
ആഹാ മക്കളൊക്കെ എത്ര പേര് ആഹ ആഹ
ഏഴ് നാല് മൂ എൽ കെ ജി ഏഴാം ക്ലാസ്സ് നാലാം ക്ലാസ് സ എൽ കെ ജി
നെര നെരത്തി പറഞ്ഞ്
നെരത്തി അ ഒറ്റ വാക്കില് പറഞ്ഞാ ത് തീർന്നില്ലേ ചെറിയ ആളേയും കൂടെം ആണ്ട് പറഞ്ഞയച്ച്
ആഹ ഹഹ ഹാ
ഇപ്പം തന്നെ ഫ്രീ ആയിട്ടുള്ളു നല്ല മഴ വരണിണ്ട് അടിപൊളി മഴ ഉം
ക്ക് ശനി ഏ കഴിഞ്ഞ ശനിയാഴ്ച മഴ തീർന്നു പിന്നെ അതിനു ശേഷം മഴയേ ഇല്ല
അതെ ആ ഭാഗത്തൊള്ള മഴൊക്കെ ഇങ്ങട്ട് പോന്നിട്ടുണ്ടാവും ഇന്നിപ്പോ രാവിലെ തൊടങ്ങീയതാണ്
അല്ലേലും ആ ഭാഗത്തോട്ട് മഴ കൂടുതലാണല്ലാ
ആഹ് നല്ല മഴണ്ട് നല്ല ഇരുട്ട് കുത്തി നി ക്ണ് നമ്മള് വൈകുന്നേരത്തിന്റെ മായിരി
ആ ആ വെ ക്ക് ന്ന് ഇന്നലെ തന്നെ ആ പേപ്പറില് കണ്ടില്ലേ എന്തൊര അവസ്ഥ ണ് ആ ആണാണ് ആ ഇപ്പഴും അവിടെന്ന് അപകടങ്ങളിൽ വർനെ
ആ ഒന്ന് മാറി ഒന്ന് നീർന്ന് വരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും
ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓരോന്ന് വരുവാന്നുള്ളതാ
അതെ അതെ
കൊറോണയായി വെള്ളപ്പൊക്കവായി എല്ലാം കൊണ്ടും ഓരോ വർഷം എന്തെങ്കിലു കാണോ എന്തെങ്കിലും അപകടങ്ങള് കാണും
അതെ അതെ എന്തെങ്കിലും കാരണങ്ങളായിട്ട് ആ ജനങ്ങള് ജനങ്ങള് ഹ് മരിച്ചു പോവാനുള്ള ഒരു
ആ ഓരോ കാരണ ആന്നന്ന് ഓരോരോ കാരണങ്ങള് പക്ഷെ നമ്മുക്കിപ്പം രണ്ടു പേര് വല്ല്യാ ആൾക്കാര് വല്യ മക്കളായി
ആഹ്
ഒരാൾ സി എക്ക് പഠിക്കുക ഒരാള് ബി എസ് നേഴ്സിങ്‌ പഠിക്കുവ
ആഹ്
ആ ഒരാള് ഹോസ്റ്റൽ ലാണ് ഒരാള് വീട്ടിലുണ്ട് അവൾ ആ മൂത്താള് പെൺകുട്ടി ഇ ളയാൾ ആൺകുട്ടി മോക്ക് ഓൺലൈ തന്നെ ക്ലാസ് ഇപ്പ അതുകൊണ്ട് അവളും വീട്ടി തന്നെ ഉണ്ട്
ആഹ്
ആ അന്നേരം രാവിലെ ഞങ്ങൾ രണ്ട് പേരുകൂടെ അത്യാവശ്യം ജോലികളെല്ലാം തീർത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും അപ്പഴാണ്
മറ്റേ ഹാ ഉം പി പിന്നെ ഞാന് അതന്നെ ചോറ് കഴ് ച്ച്ട്ടുള്ളൂ പിന്നെ രാവിലക്കത്തെ. പടയിലും ചെറിയ ആൾക്കാരുണ്ടാവുമ്പോപ്പെ ങ്ങന യാലും നമക്ക് എല്ലതും കൂടെ എത്തി പോവുലല്ലോ ചായപരിപാടി കഴിഞ്ഞ് ഇപ്പൊ അട് ത്താആള് മദ്രസ് ഇട്ട് വന്ന് അവന് അവന്റേതൊക്കെ കഴിഞ് വരുമ്പോക്കിന് രുമ മോളെ കൊണ്ടുവരാനാവും മോളെ കൊടുന്ന് അപ്പൊ ഞാൻ വണ്ടിയറ്റ് പോവും അവളെ കൊടുന്ന് ഇവിടെ ആക്കുമ്പോതിന്ന് ചെറിയാളെ കുളിപ്പിക്കും ക്കാനായി അപ്പോതിന് മോളസ് മോളസ് സ്കൂൾക്ക് പറഞ്ഞയ്ക്കാനായി അപ്പോ ഓൾക്കൊന്ന് ചലപ്പോ നടന്നു പോവും ഇന്നിപ്പോ ഞാൻആക്കി തരാന്നറഞ്ഞ അങ്ങനെ വണ്ടിമ്മ കൊണ്ടാക്കി കൊടുത്തു അപ്പൊ ഞൻ ചെറിയളെ കുളിപ്പിച്ച് റെഡിയാക്കി ഇവിടെ നിർത്തിങ്ങാ ണ്ടാണ് പോയത് പോയി വന്നീ ന്റെ ശേഷാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ആഹ് അയിന്റെ എടയില് ഉപ്പേരി ഇണ്ടാക്കണം ആഹ് ഇണ്ട്
ആഹ് ആഹ്
അവര്ക്ക്ള്ള കൂട്ടാനും സ്നാക്കും ഒക്കെ ഉണ്ടാക്കി ച്ച് ങ്ങാണ്ട് പിന്നെ അവളെ കൊണ്ടാക്കാപോയി മോളെ കൊണ്ടാക്കി വന്നീന്റെ ഷാണ് ഇഞ്ഞിപ്പോനെ റെഡിയാക്കി ഓന ഇപ്പണ് പോയി ഒരു പത്തേക്കാലൊക്കെ ആവും പത്തേ കാലിന്റെ ഉള്ളിലൊക്കെ ഓന്റെ വണ്ടി വരുള്ളൂ അപ്പൊ കൊറച് ടൈം ഇണ്ട് മൂത്താള് പിന്നെ ഒമ്പത് ഇരുവ ത്തഞ്ചൊക്കെ ആവു മ്പോത്തിന് മോന് ആവും ഓന് ഒമ്പത് ഇരുത്തഞ്ചിങ്ങണ്ട് നോക്കി നിക്കാണ് ഞാൻ പറിയ ഒമ്പതര ആവട്ടെന്നറിയ അപ്പ ഇവിടെ അടുത്ത തന്നെണ് സ്കൂൾ സ്കൂൾഅപ്പ പിന്നെ അങ്ങനെണ്ട് പോവും ചെലപ്പോ അവന്റെ കൂടെ ഓനും പോവും ഓളും പോക്കാണ് ചല ദിവസങ്ങള് ഒരു കൊണ്ടാക്കാൻ ഒരുപറി ചിലാണ്
ആഹ് ആഹ് അന്നര അന്നര അവളെ മാത്രംകൊണ്ടാകോ അത്
അവൻ ഇന്റെ കൂടെ പോരൂല്ല അവരക്കെ വല്യയ ആൾക്കാരാവുമ്പള് നമ്മളെ ബേക്കിലിര്ന്ന് പോവാൻ മടിയാണ് ആഹ് ആഹ് നമ്മളെ കൂടെ പോരാന് ചെലെ അഥവാ വല്ല അങ്ങാടിക്കും വിടെക്കൊക്കെ പോവാണെച്ചാൽ ഒപ്പം കൂടാ നിക്കും സ്കൂൾക്കൊന്നും അഥവാ ഇനി മദ്രസ്ക്കൊക്കെ ഞാൻ ആദ്യൊക്കെ കൊണ്ടാക്കിന്ന സമയത്ത് മദ്രസിന്റെ വാത്കെ ക്കെണ്ടാക്കി നിർത്താന് ആയ്കൂല
ആഹ് ആഹ് ഓഹ് നാണക്കേട് ആഹ് നമ്മടെ അവിടെ ആ്മ്മടെ അവടെയും മോൻ പണ്ട് പറയുമായിയിരുന്നു എന്നെ സ്കൂളിൽ കൊണ്ടാക്കണ്ട ഇത്തിരി ബാക്കിലോട്ട് നിർത്ത ഇരുന്നാൽ മതിയത് ഞാൻ പറ ന്ത്‌ സ്കൂളിൽ കൊണ്ടാക്കി ഒക്കത്തില്ലോദിക്കും
ഞാൻ കൊണ്ടാക്കി തരാന്ന് പറയും ചെലപ്പോ ഓരെപ്പാ ഉണ്ടെന്നുടെങ്കിൽ രണ്ടാളെയും കൂടെ അങ്ങനെണ്ട് ആക്കി കൊടുക്കാലാണ് പിന്നെ ഞാനും തന്നെ വല്ലാതെ നിർബന്ധികല്ലില്ല കാരണം നമുക്ക് ബാലൻസും കാര്യങ്ങളും ഒകെ ആണുങ്ങളാ അത്ര ഇത്ണ്ടാവുലല്ലോ വണ്ടിമ്മേ അപ്പൊ അത് വിചാരിച്ചിട്ട് രണ്ടാളെയും കൂടെ ഒകെ താങ്ങി പോവുമ്പളെ സ്കൂൾ കുട്ടികളുള്ള സമയവുമല്ലേ പരന്ന് നടക്കലാണ് റോട്ട്മേകൂടെ കുട്ടിയാള്
അന്നന്ന് വാന്ന് ഇതിലേകൂടൊക്കെ പോവുന്ന കാണണം ഒരു ഒര്
ആഹ് അവര് എത്ര ആഹ് നീന്ന് നീങ്ങി തരും കൂടെ ഇല്ല എന്നിട്ട് ഞാാന് ഒരു വഴിയിൽ ഇപ്പോ മോളെ അവിടെ നിർത്തിയിട്ട് അപ്പുറം മുറിഞ് കിടക്കണം അവൾ സ്കൂളിൽക്ക് അപ്പൊ ഞാന് എന്ത് കാട്ടി ഹ് ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തിയിട്ട് അവിടെ എസ് പി സി ന്റെയും മറ്റുള്ള കുട്ടിയാളൊക്കെ ഇണ്ടാവും അവരാണ്ട് കടത്തി കടത്തി കൊടുക്കാന് അപ്പൊ അങ്ങനെ ആക്കി കൊടുക്കാനിട്ട് തിരിച്ചിങ്ങട്ട് പോരാൻ വയ്യായിട്ട് വേറെ റോഡുണ്ട് ആ റോട് കൂടെ ഇങ്ങട്ട് പോന്നേ അപ്പ ആഹ് സ്കൂളിന്റെ വലിയ സ്കൂളിന്റെ ഗേറ്റിൽ കൂടെയാണ് അത് ഗേറ്റിന്റെ മുന്നിൽ കൂടെയാണ് പോവ ഒരു കുട്ടിയാളും നീങ്ങി തരേണ്ട എത്ര വട്ടം ഹോൺ അടിക്ക്ണ്ട് മെല്ലെ മെല്ലെ മെല്ലെ ബ്രക്ക് പുടിച് ബ്രക്ക് പുടിച് അങ്ങ ഇങ്ങനെ ഇറങ്ങിട്ട് അവരെ എടെയ്ന്ന് കെയ്യ്ച്ചിലായി കിട്ടണം കാരണം ഒരുപാട് കുട്ടിയാളുള്ള സ്കൂളാണ്
അവര് വെരിക്കുന്നത് നമ്മൾ ഒഴിച്ചുപോയ്ക്കോണം അവര് അവരുടേതായ രീതിക്ക് അവര് അവര് കേട്ടാലും മൈൻഡ് ചെയത്തില്ല അവരെല്ലാം സംസാരിച്ച കയ്യും പുടി
സംസ ആഹ് നടക്ക്ണതാണ് അയ്യായിരം ആറായിരത്തോളം കുട്ടികളുണ്ട് നമ്മളെ ഈ സ്കൂളില്
പിന്നെ ഇപ്പ മീനൊക്കെ കിട്ടിയോ
ആഹ് മീൻ കിട്ടിയിട്ടുണ്ട് കരിമീനാണ് കിട്ടിയിട്ടുള്ളത് അയലിയും ബത്തളും കരി കരിമീനാണ് ഉണ്ടായിനത് കാരിമീൻ മൂത്തമോന്ക് പറ്റൂല അപ്പോ ഞാ ഞാന് നൂറ് രൂപക്ക് വാങ്ങാൻ വേണ്ടി പോയപ്പള് കരിമീന് അരകിലോ തന്നാളിന്ന്റിഞ്ഞ് ഞാന് അപ്പൊ ബാക്കി ഇരുപത് രൂപക്ക് അയിലേം തന്നാളി പറഞ്ഞപ്പള് അയില തരാൻ പറ്റ്ല്ല മുന്നൂറ്റി നാല്പ്പത് രൂപേണ് കിലോന് പറഞ്ഞ് ഒരു അയിലക് തന്നെ അമ്പത് രൂപ കൊടുക്കണംന്ന് പറഞ്ഞ് അപ്പൊ
അല്ല നൂറ് രൂപക്കൊക്കെ കരിമീൻ കിട്ടിയോ
കരിമീൻ എങ്ങനെ
കരിമീൻ നൂറ് രൂപയ്ക്ക് തന്നാന്ന്
ആഹ് അത് നൂറ്ററുപത് രൂപള്ളു കിലാന് കരിമീന് നൂറ്ററുപത് രൂപള്ളു കിലാന്
അയ്യോ ഇവിടെക്കെ ഇവിടെക്കെ കരിമീനൊക്കെ ഭയങ്കര വെലയാ ഞങ്ങക്കൊക്കെ ഞങ്ങൾക്കൊക്കെ കരിമീൻ ഏകദേശം പ പത്ത് അറുന്നൂറ് രൂപ അറുന്നുറു രൂപയാവും
അതെയോ ഇവിടെ ഇവിടെ കരിമീനിന് വില കൊറവാണ് ഏത് മീനിന്റെ കൂടേലും കരിമീനും കൊണ്ടെര്ണ് ഇണ്ടെങ്കിൽ നൂറ്റ നൂറ്റി ഇരുപത്
അന്നേരം അവിടെ അവിടെ കരിമീൻ ഒള്ള സ്ഥലം ഒള്ളതായിരിക്കും ആഹ് ഞങ്ങൾക്ക് ക്കെ കരിമീനൊന്നും ഇല്ല
ഇല്ല്യലേ
കരിമീന് ഭയങ്കര വെലയാണ്
കരിമീന് എന്ന് വെച്ചാല് ചെല സമയത്ത് നമുക്കത് ഒര് കഴിക്കുമ്പോ ഒരു മണ്ണിന്റെ ചൊയ പോലെ തോന്നും ഒരു വേറൊരു ചൊയ വെത്യസണ്ട് ഇമ്മളെ സാധാ നമ്മള് കടൽമീന്റെ ചൊയല്ലല്ലോ രുചിയല്ല ആഹ് ഉം
ആ പക്ഷെ നമുക്കത് കിട്ടാൻ ഇല്ല ഇവിടൊക്കെ എല്ലാർക്കും ഭയങ്ക ഇഷ്ട കരിമീൻ പൊരിച്ച ഫ്രൈ ചെയ്തൊക്കെ കഴിച്ച സൂപ്പറല്ലേ
സൂപ്പറാണ്
ആഹ് പക്ഷെ ഇവിടെ കിട്ടാൻ ഇല്ല നമ്മള് വാങ്ങിക്കുന്ന അർ
ഇനിയിപ്പ മുരിങ്ങാക്കായി കറി വെച്ചിട്ട് കരിമീൻ ഉണ്ടാക്കാണ്ട് മത്തന്റെല ഉപ്പേരി വെക്കാണ്ട് അപ്പൊങ്ങനെ കൊറച്ച് സമയം ഫ്രീ ആയപ്പളെ ഇനി കൊറ സമയം അതിലടിയില് പണിത്തെരക്കിലണ്ട് പെട്ടാ പിന്നെ മത്തന്റെ എല താളിച്ചെക്കും തലപ്പ് തൂമ്പ് ആഹ് തൂമ്പായിട്ടുള്ള എലെടുത്ത് ആ തോരൻ മാരി
തോരൻ വെക്കുന്നല്ലേ ആഹ് ആ ആഹ് ആഹ് ആഹ്
സമ്മന്തി ഒതുക്കിടും അല്ലെങ്കില് ചീരുള്ളി അരിഞ്ഞിട്ട് താളിച്ച് വെക്കും സമയം ഇണ്ടെങ്കിൽ തേ തേങ്ങ ഒതുക്കിടും അല്ലെങ്കില് അങ്ങനണ്ട് ഉണ്ടാക്കി വെക്കും അങ്ങനെ ചെറുതാക്കി നുറുക്കി പിന്നെ വല്യേ കുഴപ്പല്ല
ആഹ് ആഹ് അല്ല ഉപ്പേരിന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു
നാരിന്റെ മാതിരി അല്ലല്ല നാരുമ്മെന്ന് ചെലോര് ഇണ്ടല്ലോ ഇങ്ങനെ ഊരി ഇട്ക്കല് നമ്മള് ഞാന് അിതികോം അരിഞ്ഞെടുക്കലാ ഒന്നിച്ച് നമ്മൾ പയറ്റിന്റെ എല അരീണമാതിരി അണ്ട് അരിഞ്ഞെടുക്കും ചേലോര് ആ നാരിന്റെ ഉള്ളിൽന്ന് മാത്രണ്ടല്ലോ അയിന്റെ എലഭാഗം മാത്രണ്ട് ഒരുട്ക്കല് ചെലോര് അങ്ങനെ ഉണ്ടാക്കണരാ
ആഹ് നാരെടുത്ത് കളഞ്ഞ്
ആഹ് എല മാത്രം ഇട്ക്കും പലോരും പല അയിറ്റത്തിലാണ് ഉണ്ടാക്കാറ് അവിടെ ഒക്കെ മത്തന്റെ ലിം മുരിങ്ങന്റെ എല
മത്തന്റെ എലഒക്കെ ഉണ്ട് പക്ഷെ ഞമ്മളൊന്നും കൂടുതല് എടുക്കത്തൊന്നുംല്ല ആഹ് മത്തന്റെ അപ് ഉവീട്ടിലങ്ങനെ മത്തന്റെല ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഉണ്ടാക്കി ആളുകൾ ഉണ്ടാക്കുന്നന്ന് പറഞ്ഞഞ് കേട്ടിട്ടുണ്ട് ഞാന് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പ ഇനി ഒരു ദിവസം ഉണ്ടാക്കണം കാരണം മത്തൻ ഇഷ്ടം പോലെനിപ്പോണ്ട് മത്തന്റെല ഇഷ്ടം പോലെ നിക്കുന്നു അപ്പൊ ഈ പ്രാവശ്യം ആഹ് നല്ല തെളി ഞ്ഞല എടുത്തിട്ട് ആഹ് ആ ആ എന്തായാലും എന്താ എന്തായാലും ഇപ്പ ഒന്ന് ചെയ്യണം ആ എല്ലാരും ഒക്കെ പറയുന്ന കേക്കുമ്പോ ഒന്ന് ചെ അതിനകത്ത് നമ്മടെ മത്തന്റെല മാത്രം ഇട്ടാ മതിയ വേറോന്നും ചെയ്യണ്ടേ
ഇല്ല ഇല്ല മത്തൻന്റെല് മാത്രം ഇട്ടാ മതി ഇപ്പ ഞാന്റെ വീട്ടില് പോയ- ഇപ്പള് വീട്ടിന്ന് കൊടതാണ് അപ്പ ഇമ്മ പറയണ്ട് മത്തന്റെലിം പരിപ്പും അല്ലെങ്കി ചക്ക ക്കുരൊക്കെ വെച്ചിട്ട് കറി വെക്കണുന്നുണ്ടന്ന് പറഞ്ഞു കേട്ടീന്നു പറഞ്ഞു ഉ കറിം വെക്കുന്ന് പറഞ്ഞേക്കുന്നു മുരിങ്ങന്റി ലൊക്കെ കറി വെക്കണമായിരി അങ്ങനെ കറിവെക്കുന്നൊക്കൊ പറഞ്ഞ
നമ്മള് നമ്മളെ സാധാ തോരന്റെ അരിപ്പ് മാത്രം ഇട്ടാൽ പോര അതിനകത്ത് അല്ലാതെ വേറൊന്നും ചെയ്യേണ്ടല്ലോ
വേറൊന്നും ചെയ്യാനില്ല ചെലോര് കട്ക് ട്ടിട്ട് ചെയ്യും ചെലോര് അത് ചീരുള്ളി
നമ്മളെ കടുക് പൊതുവെ ഇടും
ആഹ് കടുകാണ് നിങ്ങള് ഞങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ പൊതുവേ ചീരുള്ളി ഉപയോഗിക്കാ ചെറിയുള്ളി ചെറിയുള്ളി ചെറിയ ചുവന്ന ഉള്ളില്ലേ - കു ആ അതാണ് ഉപയോഗിക്കുക എന്തിൽ ക്കാണെങ്കിലും നമ്മളൊരു കറി തൂ മി ക്കാണെങ്കിലും ഹ് ഒക്കെത്തി നമ്മളോരുള്ളി വാ ട്ടാണെങ്കിലുംനമ്മളങ്ങനെ കൂടുതൽ കടുക് ഉപയോഗിക്കൂല നമ്മള് ആ വെളിച്ചെണ്ണികൺ ഉള്ളി ഇട്ട്കൊടുക്കാന്നല്ലാതെ ആ കടുക് ഇട്ടിട്ടുണ്ട് ചിലര് കൂടുതലും കടുകിട്ടിട്ട് പൊട്ടി- ച്ചിട്ടാണ് പിന്നെ ഉള്ളി ഇതൊക്കട്ട് കൊടുക്കല് ക്ഷേ നമ്മളങ്ങന ചെയ്യറേല്ല
ഞങ്ങളങ്ങനെയാണ് ചെയ്യുന്നത് എണ്ണ ഒഴിച്ചാ ഒടനെ കടുകിടും കടുക് പൊട്ടി കഴിയുമ്പ ആ എല്ലാ അതിലേക്കും ഇടും മ്മള് മീൻകറി വെച്ചാ പോലും അതിനാത്ത് ഇത്തിരി കടുക് താളിച്ചൊഴിക്കും
ഞങ്ങള് ചീ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കില് ചീരുള്ളി ഏഹ് തൂമ്പിച്ചൊഴിക്കലാണ് ചെയ്യല് ഞങ്ങള് അതുപോലെ വെണ്ട അതുപോലെ പച്ചക്കറി കറി വെക്കണ്ടെങ്കി മാത്രേ ഞമ്മള് കടുകിട്ട് പൊട്ടിക്കോള്ളൂ പൊട്ടിക്കൊള്ളൂ അല്ലാത്തേന ക്ക ഞമ്മള് ചീരുളി ഇട്ടിട്ടാണ് ഒര് എറച്ചിയാണെങ്കിലും നമ്മള് ച് കടുകിടൂലാ
ആഹാഹ അമ്മള് മ്മ് ഞങ്ങള് ചെറിയു ചെറിയുള്ളി ഇടും ഈ കടുവറുക്കുമ്പം കുഞ്ഞ് ചെറിയ ചെറിയ ഉള്ളി അരിഞ്ഞിടും ആ ആദ്യം കടുവവാണ് ഇടുന്നത് കടുവിട്ടിട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് നമ്മുടെ വറ്റൽ മുളക് ഒണ്ടല്ല വറ്റൽമുളക് ആഹ് പിച്ചിയിടും ആഹ് അങ്ങനാണ് രാവിലേ ഇന്ന് അപ്പോം ആഹ് കറി ഉള്ളിക്കറി
ഉള്ളിക്കറി നമ്മടെ ഉഴുന്നൊക്കെ ഇട്ടിട്ടുള്ളപ്പം
ആഹ് ഉഴുന്ന് ഉഴുന്നില്ല ഉഴുന്നിടുന്ന അപ്പൊ അല്ലല്ലോ ഉഴ്‌ ആഹ് ആഹ് സ് ഉഴുന്നിടുന്നത് ദോശ ഞങ്ങൾ
ദോശ ഞങ്ങളിവിടെ ദോശേം മെറ്റേതും ഉഴുന്ന് ദോശേം
ആഹഹാ ഞങ്ങള് ഉഴുന്നിടുന്നതിന് ദോശാന്ന് പറയും അല്ലാത നമ്മള് തേങ്ങ അരക്കുവല്ലോ തേങ്ങേം അരച്ച് ശ് കൊറച്ചുഴുന്നു ഇട്ട് ചോറൊക്കെ അതിനെ അപ്പോന്ന് പറയും
ആഹ അങ്ങനല്ലേ എന്നാ ശരി എന്നാല്
ഓക്കെ ഓക്കെ ശരി ശരി